ഹലോ, കേക്കുന്നുണ്ടോ.
ചെർദായിട്ട്.
എന്തൊക്കെണ്ട് വിശേഷം സുഖണോ.
പ്പ സുഖാണ്. ഫുഡ് കഴിച്ചിട്ടില്ല നോൽമ്പാണ് അപ്പൊ ഫുഡ് കഴച്ചിട്ടില്ല.
ആഹ് മുഹറത്തിലെ നോമ്പ് എടുക്കാറുണ്ടോ. എങ്ങനെ പത്ത് വരെ എടുക്കുകയാ.
അതെങ്ങനെ, കിട്ട്ണ വരെ ഇട്ക്കും.
ആണാ എത്രായി ഇതുവരെള്ളെക്കേ എടുത്തോ.
ഇല്ല്യല്ലാ ൻക്കിന്ന് മിഞ്ഞാന്ന് തൊടങ്ങീട്ടെള്ളൂ.
ആണോ.
ആഹ്.
ആഹ് കടം വീട്ടാനുള്ളത് എട്ക്കാ.
ആഹ് അതെ.
ആഹ്.
എന്താ വിശേഷങ്ങള് ഇങ്ങളെ ഫുഡെക്കെ ഇടൈഞ്ഞോ.
ഫുഡ് കഴിഞ്ഞില്ല.
എന്താ നേരം വഴ്കി.
ലൈറ്റവും എല്ലാം കഴിയുമ്പള്. ലൈറ്റാവും ഉം.
ആഹ് ആഹ് ന്നന്ത മയണ്ടോ നാട്ടില്
ഇല്ലില്ല, ഭയങ്കര ചൂടല്ലേ.
ഇന്ന് വെയിലാ ല്ലേ.
ഉം ഇല്ല വെയിലാ വെയില ച്ചാ ഭയങ്കര ചൂടാ
അതെ മഴ പെയ്താ അയിന് കുറ്റാണ് വെയില്
അതെ അതെ ആ മഴ പെയ്യുമ്പോ പറയും വെയില ക്കുമ്പോ പറയും രണ്ടും പ്രശ്നം തന്നെ കാലാവസ്ഥ എങ്ങനെ മാറിയാലും കുഴപ്പാ
അതെ അയ് ശരിയാണ്.
മഴ പെയ്താല് നമുക്ക് ഡ്രസ്സ് ആറിടാൻ പറ്റൂലാ മുറ്റം അതെല്ലാം എരപ്പായിട്ട് ഉണ്ടാവാ
അതൊക്കെ ശരിയണ്. എന്താന്ന് സ്പെഷ്യല് ആ അതെയോ
അങ്ങനെ സ്പെഷ്യലൊന്നുല്ല സാധാ ഭക്ഷണം തന്നെ. ചോറ്, പച്ചക്കറി, മീന് മീൻ പൊരിച്ചത്, ഉപ്പേരി, പപ്പടം ഉം മോള് സ്കൂള് പോയി ഒരാള് എട്ടന്റെ വീട്ടിൽ പോയിരിക്ക മോൾക്കിണ്ട് സ്കൂള്. എന്താണാവോ ഓൾക്ക് സ്കൂളുണ്ട്. അവള് രണ്ടാം ക്ലാസിലാ
രണ്ടാം ക്ലാസ്
ഉം നിങ്ങളെന്ത് നോമ്പെടുക്കാഞ്ഞത് അങ്ങനെയല്ല ഇന്ന് എന്തോ അറിയില്ല. പിന്നെ എനിക്ക് തോന്ന്ണു കഴിഞ്ഞ ദിവസം മഴ കാരണം ഒരു ദിവസം ലീവ് ഉണ്ടായല്ലോ അതിന്റെ അടുത്താണ് തോന്ന്ണ്ട് ഉം ഇല്ലെന്ന് തെറ്റും ചെയ്യും പിന്നെ അത് കോൾ എടുക്കും ചെയ്യും
ആഹ് ശരി എന്താ ഫുഡൊക്കെ കൊണ്ടോണോ ഇല്ല ചെറുതായിറ്റ് ചെലപ്പോ ചോറൊക്കെ ഉണ്ടെങ്കി അതന്നെ ഉണ്ടാവും
ആഹ്
ഇഞ്ഞിപ്പാണ്ട് ഉണ്ടാക്കാ വിചാരിച്ച് ഏയ് ഇല്ലല്ല ഇപ്പ ദേ പ്രശ് റ് ശുഗറൊക്കെ ഉള്ള ആൾക്കാരാ.
അത് ശരി എണ്ണ ഒന്നും കഴിക്കാത്തന്നെ നല്ലത് തടിക്ക് ശരിയല്ലല്ലോ.
ആഹ് അതാണ് പിന്നെ യൂറിക് ആസിഡ് ഒക്കെണ്ട്
അത് ശരി
ഉ അപ്പം അങ്ങനെ എന്നിട്ട് പിന്നെ എപ്പളാ ഇനി സ്കൂള് വിട്ക. നാല് മണിയാകുമോ
നാലെ മുക്കാലാകും എത്തുമ്പം.
അത് ശരി തന്നെയാണോ
ഉം. ഏഹ്
അടുത്തന്നെ ആണോ
അല്ലല്ല കൊറെച്ച് ദൂരണ്ട്.
വണ്ടി ഇണ്ടാവുംലേ
ആ ബസ്ണ്ട്.
ഉം
ഉം
വെറെന്തെല്ലാം വിശേഷം കുട്ടികളൊക്കെ ഇതാ ഇവടെ ഉണ്ട്.
ആഹ്. ഉറങ്ങുവാ കൊച്ചെക്കെ.
ഏന്ന് പിടിച്ച് തള്ളിട്ട് ഉറക്കണം ന്ന് വന്നിട്ടില്ല. അവെടെ കളിക്കണതോ.
ആഹ്
ചെറുതിന് മൂന്ന് വയസ്സായിട്ടൊള്ളു.
അത് ശെരി
ഉം ഹും മൂന്നാവിനെള്ളൂ മൂത്തേന് പന്ത്രണ്ട് വയസ്സെയുള്ളൂ. അയിന്റെ തായേണ് ബാക്കി. ഉം നാലാള്. നാലാൾ തായിക്ക്. ഉം
ആഹ് ആഹ് അവര്ക്കോക്കെ ഭക്ഷണം കൊടുത്തപ്പൊ? ആഹ്. ആഹ് ഓര്ക്ക് സ്കൂളൊണ്ടോയിനോ
ഇല്ലാ ഇന്ന് സ്കൂൾ ണ്ടായിട്ടില്ല.
ആഹ്
സ്കൂളില്ല മദ്രസ ഉണ്ട് ഇഞ്ഞി ആറ് മണി നാല് മണിയായാലും അ അഞ്ച് മണിക്ക്
അതെന്ത വൈകുന്നേരം ഉണ്ടാവാ
ആഹ് വൈകുന്നേരം
അത് ശരി അപ്പ രാവിലെയോ
രാവിലെ ചെറിയ കുട്ടികൾക്ക്
ആഹ് വലിയാൾക്ക്
ആഹ് വലിയ ആൾക്കാർക്ക് വൈകുന്നേരത്താണ്
ആഹ് ആഹ് ആഹ് പിന്നെ മോള് രണ്ടും കൂടി ഉള്ളിലാ
ആ അത് ശരി അതായിരിക്കും
എനിക്ക് അവള മൂത്തത് ഉം
ഏഹ് ഒര് മോള് തന്നെയുള്ളൂ
രണ്ട് മോള് ഒരാള് ചെറുതാ
ആഹ് എത്രാവയസായി ആഹ് ശരി
ഉം അപ്പൊ അതുകൊണ്ട് ഉറങ്ങിട്ടൊന്നുമില്ല ഏട്ടന്റെ വീട്ടിൽ കൊണ്ടോയതാ എനിക്ക് കുളിക്കാനൊക്കെ വേണ്ടീട്ടേ കുളിക്കാൻ നിസ്കരിക്കുവോ ചെയ്യണല്ലോ
അങ്ങനെ പോവോ
ആഹ് അതൊക്കെ പോവും പിന്നെ കുറെ ഒരു ടൈം വരെ അത് കഴിഞ്ഞ പിന്നെ ഇങ്ങനെ കണ്ണൊക്കെ തിരുമ്മി ഇങ്ങനെ തൊടങ്ങും പുറത്തേക്കെ കാണിച്ചിട്ടൊക്കെ
ഉം അവിടെ മക്കളുണ്ടാവൂലേ വലിയ മക്കളുണ്ടാവുലേ
വെലത് എന്റെ മൂത്ത മോള തോണുള്ള കുട്ടികളുണ്ട് അവർ അവർകൊന്നും സ്കൂളില്ല ഇവർക്ക് മാത്രമേ ഉള്ളൂ അപ്പോ
ഉം
ഓലെടുത്ത് കൊണ്ടോയി അവരുണ്ടാവുമ്പോ നല്ല സുക്കാണ് പിന്നെ ഏട്ടന്റെ ഒരു മോനൊക്കെണ്ടാവും ഓര് അങ്ങോട്ട് എടുത്ത് കൊണ്ട് പോകും ഏട്ടനൊക്കെ ഇവിടപ്പം കുടുംബത്തി ചെറുതോളാ ആഹ് അപ്പൊ എടുത്തൊക്കെ കൊണ്ടുപോകും പക്ഷെ എല്ലാത്തിനൊരു പരിധിണ്ട്
ഉണ്ടോ
അതിൽ കവിഞ്ഞ് നമ്മളെ അവിടെത്തന്നെ എത്തുവല്ലോ അപ്പൊ നമുക്കൊന്ന് വിചാരിച്ചപ്പോലെ നടക്ക കൂല. അതൊണ്ട് പണിയൊക്കെ കഴിയാൻ കൊറേ ആഹ് ഇപ്പളാ കഴിഞ്ഞതേ ഇപ്പൊ കുളിച്ച് നിസ്കരിച്ച് കേറീറ്റൊള്ളു. ഭയങ്കര ലേറ്റാവും. നമ്മള് ആകെ എന്താ പറയാ തളർന്നു പോവും എല്ലം കഴിയുമ്പോൾക്ക്.
ഉം
ഒന്ന് ഒറങ്ങിയാ മതി വിചാരിക്കും.
ഒറങ്ങൂലെ ഉച്ചക്ക്?
ഒറങ്ങണംന്നൊക്കെ ആഗ്രഹണ്ട് പക്ഷെ നടക്കൂല.
ആഹ് ഹാ.
അപ്ളേക്കും ഞാൻ ഒറങ്ങുന്നാണ്. ഏഹ്? ഇല്ല ഇല്ല അതാണ് കുഴപ്പം.
ആഹ് ശരി.
ഓള് ഒറങ്ങാത്തൊണ്ട് ഇൻക്ക്യും ഒറങ്ങാനാവൂല.
അപ്പോ വൈകുന്നേര്ത്ത് ഓള് നേര്ത്തെ ഒറങ്ങോ?
അയ്യോ ഓള് ഒരു നാല് മണിക്ക് ശേഷം കൊറച്ചേരം ഒറങ്ങും. ആ ടൈം ആവുമ്പോ ഞമക്ക് ഒറങ്ങാനാവൂല്ലല്ലോ വൈകുന്നേരം ആയില്ലേ.
ആഹ്.
വൈകുന്നേര സമയം ഒറങ്ങി എണീച്ചാല് എന്തോ ഒരു മസ്ത്ത് പിടിച്ച പോലെ അല്ലെ ഉണ്ടാവാ. അതുകൊണ്ട് വൈകുന്നേരം ഒറങ്ങൂല. ഒറങ്ങുന്നെങ്കിൽ ഉച്ച ക്ക് കൊറച്ചേരം ഒറങ്ങണോന്ന് വിചാരിക്കും.
ആഹ് ശരി.
പക്ഷെ പറ്റൂലാല്ലോ.
ഉംഹും. പിന്നെന്താ വീട്ടില് വേറെ പച്ചക്കറികളൊന്നും ഉണ്ടാക്കീട്ട്ല്ലാ?
പച്ചക്കറികള് ആഹ് വഴുതന പിന്നെ പ പച്ചമുളക് ഞാനല്ല ഉപ്പ.
ആഹ് ശരി.
ആഹ് ഉപ്പ ഇങ്ങനെ എന്തെങ്കിലും എവിടെയെക്കെ പൂവ് അങ്ങനത്തെക്കെ കണ്ടാല്, ചെടികളൊ ക്കെ കണ്ടാ വാങ്ങിക്കൊണ്ടരും. എന്നിട്ട് ഉപ്പ തന്നെ ന ട്ട് വളർത്തും. ആ ഉമ്മയുണ്ട്. പക്ഷെ ഇങ്ങനത്തെയൊക്കെ ചെയ്യുന്ന ആള് ഉ
ആഹ് ശരി.
എന്നിട്ട്ണ്ടാവും ചെയ്യും കൊറേയൊന്നും ഉണ്ടാക്കൊന്നില്ലെ കൊറച്ച്.
കൊറച്ച് നമ്മളെ വീട്ടിലാവശ്യത്തിന്. ഉംഹുംഹും.
അതെ ആഹ് അങ്ങനെ മാത്രമാണ്.
ആഹ്. വെള്ളൊക്കെ ആയില്ലെ മയ പെയ്തിട്ട്?
ആഹ് നിങ്ങക്ക് വെള്ളത്തിന് ക്ഷാമം ണ്ടാവലുണ്ടോ?
ഇവടെ ഇല്ല അവിടെ രണ്ട് കിണറുണ്ട് കുയൽ കിണറൂണ്ട്.
ആഹ് ഇവടെ വേനൽക്കാലായാല് ഭയങ്കര ബുദ്ധിമുട്ടാ.
ക്ഷാമം ണ്ടാവുലേ.
ഉം തീരെ വെള്ളണ്ടാവൂല ഏട് നമുക്ക് കെണറും വറ്റി പോവും.
അതെ
ആ സമയത്ത് നമ്മളാരും ഇവിടെ നിക്കൂല. നമ്മള് നമ്മള് എന്താ പറയാ ആൾ കൂടുമ്പോണ് വെളം ഭയങ്കര ബുദ്ധിമു
അതെ അതെ ശരിയ
കുട്ടികളൊക്കെ ഉണ്ടകുമ്പോം അവരെ കഴുകി കൊടുക്കലും ഇടക്കിടെ നമുക്ക് കുറെേ ഉണ്ടാവല്ലോ ഒരേ ഡ്രസ്സ് തിരുമ്പ മറ്റേ ഉമ്മയും ഉപ്പയും മാത്രം ആകുമ്പോ കുഴപ്പമില്ല അവർക്ക് കുറച്ചല്ലേ ഉണ്ടാകൊള്ളു വല്ല ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ പോവും അവിടെ വെള്ളത്തിന് ക്ഷാമം ഇല്ല
അപ്പൊ മക്കളെ സ്കൂള്
മോളെ ഈ പ്രാവശ്യമാണ് ഞാൻ ഇവിടെ ചേർത്തിയത്
ആ ശരി അപ്പം ഈ വെള്ളത്തിന് ക്ഷാമം വരുമ്പോൾ എന്ത് ചെയ്യുംങ്ങൾ
മറ്റേ നമ്മളെ വേറൊരു വെള്ളം വരുമല്ലോ പൈപ്പ് ലൈന്
ജപ്പാൻ വെള്ളം ആ ആ ആഹ്
അപ്പൊ അത് രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടുമ്പ വരാ
ആഹ്
അപ്പൊ അത് നമ്മുടെ ടാങ്കില് നിറച്ചു വെക്കും വേറെ ടാങ്കില് നിറച്ചു വെക്കും അങ്ങനെ എന്താ പറയാ കുറെേ വലിയ പാത്രങ്ങളിലൊക്കെ കുറേ നറച്ചു വെക്കും
അത് കുടിക്കാൻ പറ്റില്ലല്ലോ
കുടിക്കാൻ പറ്റൂല കുടിക്കാൻ നമുക്ക് കോര്യങ്കിലും ചെയ്യാം അടി മോട്ടർ അടിക്കാത്തിരിക്കുമ്പോ നമുക്ക് കുടിക്കാൻ വെള്ളം കോരാൻ കിട്ടും മോട്ടർ അടിച്ച കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാൻ വരെേ വെള്ളം കിട്ടൂല ഇല്ല ഇപ്പൊ കുഴപ്പമില്ല
ആഹ് ഇപ്പൊ വെള്ളം ന്ന
മഴ പെയ്തല്ലോ ആ മഴ പെയ്തപ്പോ കുഴപ്പമല്ല നിറയൂല എന്നാലും കുഴപ്പമില്ല മഴ പെയ്തുകൊണ്ട്
ഒരു കൊ കൊയൽ കിണറ് അടിച്ചാൽ മതി
കൊയല ആക്കിയിട്ടില്ല
ഉം ഹ് ഹ്
കിണർ പിന്നെ നമ്മുടെ ടൈൽസ് എല്ലാം ചോപ്പ്
അതെ അതെ കറ കറ പിടിക്കും
ആഹ് അതൊന്ന് നമ്മടെ ഉപ്പാക്കൊന്നും ശരിയാവൂല പിന്നെ കുഴൽക്കിണർ കുഴിക്കണ്ടാ പറയും കിണറ്റിൽ വെള്ളംണ്ട് ഇവര് മാത്രം നൽക്കുമ്പോ പ്രശ്ന ഇല്ല അങ്ങനെ ഇവിടെ അങ്ങനെ ആരുംണ്ടാവലില്ല ഈ പ്രാവശ്യാണ് ഞാൻ മോളെ കൊണ്ട് ഇങ്ങോട്ട് വന്നത്
ആഹ് ശരി അപ്പൊ ഉമ്മയും ഉപ്പയും ഒക്കെ ഒറ്റക്ക് നിൽക്കോ
ആഹ് അടുത്തന്നെ ഏട്ടൻ മാരെ വീടുണ്ട്
ആഹ് ശരി ഉം ആഹ്
ഉം
അപ്പൊ അങ്ങോട്ട് പോയിരിക്കൂല്ലേ
പോവല്ല അവരെന്തെങ്കിലും ഭക്ഷണൊക്കെ കൊണ്ട് കൊടുക്കും പോവുന്നും ഇല്ല എവിടേക്കും ഇവിടെതന്നേ നിക്കൊള്ളൂ ആഹ് എവിടക്കും പൊവൂലനമ്മള് പറയും ഏഹ് അവരും വന്നിട്ട് വിളിക്കും ഇങ്ങോട്ട് വരോ പറഞ്ഞിട്ട്
ആഹ് ശരി
പക്ഷെ അവിടേയും പോവൂല
ഉം വീട്ടിൽ പണികളൊക്കെ എടുക്കൂല്ലേ
ആര് ഞാനോ
ഉമ്മാ
ആഹ് എന്റെ ഉമ്മാനെ കൊണ്ട് ആവുന്നതൊക്കെ ഉമ്മ തന്നെ എടുക്കും നമ്മള് അങ്ങനെ വെയിറ്റ് ചെയ്യൊന്നും ഇല്ലാ കുട്ടികളൊക്കെ ഉള്ളതൊണ്ടെയ് നമ്മക്ക് എല്ലത്തിനും ഒരു പരിധി ഉണ്ടാവൊല്ലോ
അതെ അതെ അതെ
അപ്പോ അധികം അങ്ങനെ ഇതാക്കൊല്ലൊ എങ്ങനേ
ഈ വെള്ളം ഇങ്ങള് ഇപ്പോ തലയിലൊക്കെ ഒഴിക്കുവോ പൈപ്പ് വെള്ളം പൈപ്പ് വെള്ളം
ആഹ്
ഇല്ലാതിരിക്കുമ്പം നമ്മള് ആഹ് അതെ അതെ നല്ല ഓഹ് നല്ലോണം ഉണ്ടാവും
അതെ
ആഹ്
നല്ല മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അല്ലേ
ആഹ് സാധ്യത ഉണ്ടാവും പിന്നെ നമുക്ക് വേറെ വഴി ഇല്ലല്ലോ
അതെ അതെ
അങ്ങനെ പറഞ്ഞത് കേൾക്ക മുടി കൊഴിച്ചില് ഒക്കെ ഉണ്ടാവും ചെറിയ കുട്ടികൾക്കൊന്നും പ റ്റൂല എന്നൊക്കെ അപ്പൊ
എന്നാ ശരി എന്നാ ഞാൻ പിന്നെ വിളിക്കാം